ഹലോ
ഹലോ കേൾക്കുന്നുണ്ടാ
ആഹ കേക്കുന്നടാ
ആഹ. ഇല്ല മഴയില്ല മഴയില്ല അവിടെ മഴയുണ്ടാ.
ഓ നമ്മുക്കൊക്കെ ഇവിടെ മഴയാണ്.
അതെ ഞങ്ങക്ക് ഇന്നലെ ഇന്നും മഴയില്ല. വെയിലാണ്.
അയ്യോ. ഇവിടെ എത്ര ദിവസം കൊണ്ട് തുടങ്ങിയ മഴയാണ് തുണികളൊന്നും ഉണങ്ങ ഒരു പരിവവും ഇല്ല.
അതല്ലേ. ആ് ഞങ്ങക്ക് ഇന്നല ഒക്കെ വെയിലുള്ളവരുന്റെ തുണികളൊക്കെ
നമുക്ക് രാവിലെ ഒരു വെളുപ്പാകാലം ഒരു അഞ്ച് ആര് മണി വരെ മഴ പിന്നെ അത് അത് കഴിഞ്ഞൊരു ഏഴ് ഏഴര വരെ നല്ല വെയിലല്ല മഴയില്ലാതൊരു തെളിഞ്ഞ അന്തരീക്ഷ അത് കഴിഞ് പിള്ളേർക്കൊരു ഒമ്പത് ഒമ്പത് പത്താകുമ്പോ പിള്ളോര് ഇറങ്ങാൻ നിൽക്കുമ്പോ ഒരു മഴ പിന്നെ ഒരു ഒമ്പതേ മുക്കാൽ വരെ മഴ
ആഹ് ആഹ് ഇന്ന് ഇന്നലെന്നും ഇവിടെ മഴ പെയ്തിട്ടില്ല.
ആണ്ല്ലയോ
ആഹ്
ശോ
വേറെ ഞങ്ങക്ക് നല്ല തുണികളൊക്കെ ഒണങ്ങി കിട്ടി ആഹ്. ആഹ്
യേ ഇവിടെ എന്താ ചെയ്യാ ഇങ്ങനെ മഴയാണ്. പക്ഷെ ഭയങ്കര ചൂടുള്ള സമയത്ത് നമ്മൾ വിചാരിച്ച് രണ്ടു ദിവസം മഴ പെയ്തിരുന്നെങ്കിൽന്ന് വിചാരിച്ചു
ആഹ് അഹ്‌ അഹ്‌
പക്ഷെ എന്ത പാട് ഇതിപ്പം. ഉ സ്കൂള് തുറന്നന്റന്ന് മഴയില്ല പിറ്റേന്ന് തൊട്ട് മഴയാണ്.
അതല്ലേ ഇവിടെ നല്ല മഴയായിരുന്നു ഇത്ര ദിവസം നല്ല മഴയായിരുന്നു ഇന്നലെ ഇന്നൊക്കെ ഒരു തോർച്ചയുണ്ട്.
ആ നല്ലയോ
ഉം
പക്ഷെ അതേപോലെ നമ്മുക്കൊരു ഉച്ചവരെ കിട്ടിയാൽ മതി.
ആഹ് അത് തന്നെ
തുണികളെല്ലാം നമ്മൾ ഉണങ്ങാതിടുമ്പോ അതൊരു
ആഹ് മുഷിഞ്ഞ മണം അത് തന്നെ
ഞാൻ അതുകൊണ്ട് എന്തോ ഈ വാഷിംഗ മെഷീൻ പകുതി കാറ്റടിച്ച് നമ്മൾ കൊണ്ട ഇടുന്നത് എന്നിരുന്നാ തന്നെ അത് നല്ലോലൊന്നു ഉണങ്ങിട്ട് തേപ്പപ്പോട്ടിക്ക് തേച്ചിട്ടാന്ന് കൊടുക്കുന്ന പിള്ളേർക്ക്
ആഹ് അതെ പറ്റുള്ളൂ
ആഹ് അല്ലാതെ അവർക്ക്ത് സ്കൂളിൽ പോയൊക്കെ ഇരിക്കുന്നല്ലയോ പിന്നെ അത് മതി ഒരു അസുഖങ്ങൾ വരാൻ. തണുപ്പടിച്ചു
ആഹ് അത് തന്നെ, അത് തന്നെ ആഹ് ഇനിയിപ്പ അങ്ങനെയൊക്കെ നടക്കുള്ളൂ
ആഹ് നിനിയിപ്പോ ഒരാഴ്ചത്തേക്ക് കളർ ഡ്രസ്സും കൂടിയ ഇപ്പ യൂണിഫോം അല്ല
ആഹ് ആഹ് ആഹ് ഇവിടെക്കെ കളർ ഡ്രെസ്സ ആണ് ഫോമന്നില്ല ആഹ് ആഹ് ആഹ് അഹ് ഇവിടെ തുറന്നപ്പോ തുടങ്ങിയ യൂണിഫോം ആണ്
ആണല്ലേ ഇവിടെ കാരണം വെച്ചാ പുതിയ എൽ കെ ജി യു കെ ജി പിള്ളേർക്ക് പുതുതായിട്ട് യൂണിഫോം എന്റെ മക്കൾക്കൊക്കെ ഈ വർഷവും കൂടെ ഇടുന്ന യൂണിഫോം തന്നെ അടുത്ത പ്രാവശ്യം അവർക്ക് പാന്റും ആഹ് മോൾക്ക് ചുരിദാറു ആവും
ആഹ് ആഹ് ആഹ്
ഇപ്രാവശ്യം വരയ്ക്ക് ഫ്രോക്കാണ്
ആഹ് ആഹ് അതാണ് പ്രശ്നം വേറെന്താ രാവിലെ രാവിലെ എന്തൊക്കെയായിരുന്നാ ബ്രേക്ക്ഫാസ് റ്റെൻതക്കയായിരുന്നു രാവിലെ
രാവ് രാവിലെ ഏഹ് അരിയാട്ടി ഞാനിപ്പോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒന്നിച്ചങ്ങ് അരിയാട്ടി വെക്കും
ആഹ്
അരിയാട്ടി ഇന്നലെ ആഹ് അപ്പം ചുട്ട് അപ്പം നിങ്ങടെ അവിടെ എന്തോ പറയുന്നെ എനിക്ക് അറിയത്തില്ല പാലപ്പോന്നോ
വെള്ളപ്പം പാലപ്പം എന്നൊക്കെ പറയും ആഹ് ആഹ് ആഹ്
പാലപ്പം ചുട്ടു സാമ്പാറുംആക്കി
ആഹ് ഉച്ചക്കത്തേക്ക് കറിയക്കി ആഹ്
ഇ ഭയങ്കര എരി കേട്ടോ, ഭയങ്കര എരി, എന്തോ
ഉച്ചക്കത്തേക്കോള്ള ഫുഡ്ഡോക്കെണ്ടോ
ഉച്ചക്കത്തേക്ക് ഇന്നലെ രാവിലെ ഞാൻ മറ്റേ മത്തി ചാള കിട്ടിട്ടുണ്ടായിരുന്നു അതിനെ പച്ചയടിച്ച് മീൻകറി വെച്ച് പൊരിച്ചു ആഹ് നല്ല രീ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മീൻകറി ഇരിപ്പുണ്ട് ഇന്നത്തേക്കും കൂടെ പിന്നെ ഇന്ന് രാവിലെ കാപ്പിക്ക് സാമ്പാറ് ആക്കിയൊണ്ട് ഞാന് സാമ്പാറും മറ്റേ ബീറ്റ്റൂട്ട് തോരനു കൊണ്ടിങ്ങി പോരുന്നു ചോറിന എടുത്തുള്ളൂ മീൻകറി എടുത്തിട്ട് വന്നില്ല എനിക്ക് രാവിലെ പിള്ളോര് പോകുന്നതിന്റെ പുറകെ എനിക്കും വരണം
ആഹ് ആഹ് ആഹ്
ഷോപ്പിൽ വരും ഞാന് ഞാൻ ഒപ്റ്റിക്കൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്ട്ടോ
ആഹ് ആഹ് ആഹ് ഓക്കെ ഉം പച്ചക്കറിയൊക്കെ ഇണ്ടോ വീട്ടില്
പച്ചക്കറി നമ്മടെ അത്യാവശ്യത്തിന് മുളകും പയറ് പിന്നെ പ ഇത് കോവക്ക ഒക്കെ ന ട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ചീര പൊറത്ത് കൊടുക്കുന്നില്ല
ഇല്ല ഇല്ല നമ്മടെ ആവശ്യത്തിന് മാത്രം
നമ്മടെ ആവശ്യത്തിന് പിന്നെ ഒരുപാട് എന്നും അങ്ങ് പയറ് മെഴുക്ക് അങ്ങനെ തിന്നാൻ പറ്റത്തില്ലാ അതുകൊണ്ട് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കും എന്റെ വീട്ടിൽത്തേക്കും ഇക്കാന്റെ വീട്ടിൽത്തേക്കും അവർക്കൊക്കെ പറിച്ച് കൊടുക്കും
ആഹ് ആഹ് ആഹ്
നല്ല സ്വന്തവായിട്ടാകുമ്പോ നമ്മളയിനാത്ത് ഒന്നും ചെയ്യുന്നില്ലല്ലോ പ്രത് പ്രത്യകിച്ച് കെമിക്കലൊന്നും ചെയ്യുന്നില്ലല്ലോ
ചെയ്യാള്ളല്ലോ ആഹ് അപ്പൊ നമ്മക്ക് വിശ്വസിച്ച് തിന്നാം ആഹ് ആഹ്
പിന്നെ നീലക്കളര് പയറും ഇണ്ട് വെള്ള കളറൂണ്ട്
ആഹ് എല്ലാം മിക്സഡാല്ലേ
ആഹ് നമ്മക്ക് ചെറിയൊരു യു യൂട്യൂബ് ചാനലുണ്ട് അതിനാത്ത് ഇട്ടിട്ടുണ്ട് വീഡിയോ എല്ലാം
അതെല്ലേ
ആഹ്
ആഹ് ആഹ് യൂട്യൂബ് ചാനലിന്റെ പേരെന്തുട്ടാ?
ഞാന് ലിങ്ക് ഇട്ടേക്കാം
ആഹ് ഓക്കെ ആഹ് ഓക്കെ ഓക്കെ
ലിങ്ക് വിട്ടേക്കാ ആ ലിങ്കില് കേറീട്ട് സബ്സ്ക്രൈബ് ആക്കിയാ സബ്സ്ക്രൈബ് ആക്കണേ
ഓക്കെ ആഹ് ആഹ് ആഹ്
ഉം
ടൂറൊക്കെ പോയാരുന്നാ വെക്കേഷന് വെക്കേഷന് ടൂറൊക്കെ പോയാരുന്നാ?
വെരുന്ന കാരണം എനിക്ക് ഞായറാഴ്ച്ച മാത്രേ ലീവൊള്ളൂ പിന്നെ നമ്മക്ക് അത്യാവശ്യം ശ്യം പോണ്ടെ സ്ഥലങ്ങളിലൊക്കെ നമ്മള് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറത്തേക്ക് നമ്മൾക്ക് തരും
ആഹ് ഉവ്വാ ഉവ്വാ
അത് കാരണ അതുകൊണ്ട് അങ്ങനെ ടൂറായിട്ടെങ്ങും പോയില്ലാ പിന്നെ എല്ലാ ഞായറാഴ്ച്ചയും കല്യാണം ഒണ്ടായിരുന്നു
ആഹ്
പിന്നെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് മക്കളെ ആ വെക്കേഷൻ സമയത്തല്ലെ നമ്മടെ വാഴ സിനിമ റിലീസായെ ആ സിനിമ കൊണ്ട് കാണിച്ചു കൊടു ആദ്യവായിട്ട് പിള്ളേര് ആദ്യവായിട്ട് തിയേറ്ററ് കാണുന്നെ അന്നാണ് ഞാനും
ആഹ്
അങ്ങനെ വാഴ സിനിമ കൊണ്ടോയി കാണിച്ചു പിന്നെ സ്കൂള് തു റക്കുന്ന തന്നെ രണ്ടു ദിവസം രണ്ട മൂന്ന് ദിവസത്തിന് മുന്നേ് മ ദൃശ്യ സിനിമല്ലയോ അത കൊണ്ട് കാ ഇവിടെ നമ്മുടെ പുനലൂർന്ന് കേട്ടിട്ടുണ്ട്വി പുനലൂര് തൂക്കുപാലംഉ ണ്ട് നമ്മുടെ,, കൊല്ലം ജില്ലയില് തൂക്കുപാലം ഉണ്ട് അപ്പം അവിടെ പാലത്തിൊന്നും കേറിയിട്ടില്ല അപ്പൊ പാലത്തിലൊക്കെ കേറി അങ്‌,, ഫുള് ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി അങ്ങനെ
ആഹ്
അല്ലാതെ വേറെൊങ്ങും ദൂരോട്ടൊന്നും പോയില്ല
പോയിയിട്ടില്ലഅഹ് ഫുഡൊക്കെ എല്ലാംണ്ടാക്കവാ ഫുഡൊക്കെ എല്ലാം വയ്ക്കവാ
ഫുഡ് ഫുഡ് നമ്മള് കടയിന്ന് അന്നത്തേ കടയിൽന്ന് വാങ്ങിച്ച കഴി,, ഉണ്ടാകുന്നത് ഉം ഉം
അല്ല വീട്ടില് നിക്കുമ്പോ ഒക്കെ വീട്ടിലുണ്ടാക്കും അല്ലേ വീട്ടിലുള്ളപ്പോ വീട്ടിലുണ്ടാക്കൂല്ലേ
ആഹ് അത് വീട്ടിലുള്ളപ്പ് വീട്ടില് ഉണ്ടാക്കോടാ
ആഹ ഏത് ഫുഡൊക്കെ ഉണ്ടാക്കൻ ഇഷ്ട ഇഷ്ടം ബിരിയാണിന്ന് മന്തിയൊക്കെ വെക്കവാ
അതിന്റെ ഇടക്കൂടെ വേറെ ആരാരിക്കും മന്തി ഇക്കായ്ക്ക് കോഴിയുടെ ഒന്നും ഇഷ്ട അല്ലെടാ കോഴിയുടെ മന്തി നമ്മള് കോഴി വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട്ി ഇക്കായ്ക്ക് വല്യ പ്രിയ ഇല്ല ഞാനും കൊച്ചുങ്ങളും ഏഹ് ഞങ്ങൾക്കിഷ്ടമാണ് പക്ഷ ഇക്കായക്കെ ഇഷ്ടമല്ലാത്തുകൊണ്ട് ഞാൻ അത്ര ഇതല്ല ആക്കൂല
ആഹ ആഹ് ആഹ്
അവര് ബീഫ് കഴിക്കത്തുള്ളൂ പിന്നെ നമ്മള് മന്തി കഴിക്കല് നാത്തൂന് എന്റെ നാത്തൂന് ഇക്കാന്റെ പെങ്ങള്
ആഹ്
ആള് മലപ്പുറത്തൊക്കാ ആൾക്ക് ജോലി അപ്പഴേ ആള് ഇങ്ങ് നാട്ടിലത്തേക്ക് വരുമ്പോഴത്തേക്ക് മന്തി ആക്കും.
ആഹ്
ഇക്കായ്ക്ക് അഹ് ഇക്കായ്ക്ക് ബീഫിന്റെ പോലെ ആക്കി കൊടുക്കും
ആഹ്
കറി വെച്ചിട്ടോ അങ്ങനെയാക്കി എന്നാ പിന്നെ ചോറങ്ങ് കൊടുത്താ മതിയല്ലോ
ആഹ് ആഹ്
ആ ഹ് അങ്ങനെയാ അങ്ങനെക്കി നമുക്കു തരും അങ്ങനെ കഴിക്കില്ലേ നമ്മള എല്ലാരും കൂ കുടുംബാംഗങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ട് ആഹ് അങ്ങനെയങ്ങനെ അതും പ്രത്യേക ചെയ്ത് ഒരു ഞറാഴ്ച ദിവസം എടുക്കും എല്ലാരും കൂടെ ഒരിടുത്ത് അങ്ങ് കൂടും എന്നിട്ട്
ആഹ് ആഹ് അഹ് അങ്ങനെ
അല്ലാതെ വീട്ടിലാക്കി കഴിക്കല് കുറവാാണ് ഞനും ഇത്തായും പിള്ളാരും തന്നെ യള്ളു വീട്ടില്
ആഹ് മഴ പെയ്ത് വെള്ളക്കെ കേറോ
അയ് വയ വെ വയൽ സൈഡാണ് വയൽസിന്റെ സൈഡാണ് കെണറ്റിലും നല്ല വെള്ളം നെറഞ്ഞ് ആവും.
ആഹ്
മറ്റേ ചേ ഉമ്മറ്റെ കേളിവ് വെള്ളത്തിന്റെ നിറം മാറും
ആഹ്, കെണർലെ വെള്ളത്തിന്റെ അല്ലേ
ആഹ്, ആഹ്
ആഹ്, സ് അപ്പൊ എങ്ങനെയ വെ ശുദ്ധി
പക്ഷെ, അത് നമ്മളെന്തോ ചെയ്ത് തെളപ്പിച്ച് കുടിയ്ക്കല്ലൊള്ളൂ അതല്ലാതെ രുചി കാണ് ല്ല വെള്ളത്തിന്, വല്ല്യ കളർ മറ്റേ ആഹ് മറ്റ് ട്ട് പൊകയടുപ്പാണ് അപ്പൊ നടുക്കെയ് ഏറെ വെള്ളം നടുക്ക് വെച്ചേക്കും കലത്തില്
ആഹ്, നായ
അപ്പൊ അത് ചൂടായി നായയുടെ ശല്ല്യം ഉണ്ടോന്ന് വെച്ചാ ഉണ്ട്
ആഹ്.
അതുകൊണ്ട് പിള്ളാരെ കൊണ്ടാക്കാനും വിളിക്കാനും എല്ലാം നമ്മള് പോവുന്നു. അവരെ ഒറ്റയ്ക്കങ്ങു എറക്കി വിടലില്ല.
ആഹ്.
കാരണം എല്ലായിടം പട്ടി, ഈ പിള്ളോരെ ചുമ്മാ കെടക്കുവാന്നെങ്കിലും അതിനൊന്ന് ഞൗണ്ടിട്ടേ വരത്തുള്ളൂ.
യാ അള്ളാ ആഹ്, ആഹ്
കാരണം അതിന്റെ അടുത്ത് വന്നിട്ടില്ല പേടിച്ച് പേടിച്ച് വന്നിട്ടെ
ആഹ്, ആഹ് ആഹ് അത് തന്നെ ഒന്നും മിണ്ടാനും പാടില്ലല്ലോ. പട
പാടില്ലാന്ന്.
ആഹ്
അതോണ്ട് രാവിലിം വൈകീട്ടും നമ്മളൊക്കെ കൂടെ പോവും. കൊണ്ടാക്കാനും വിളിക്കാനു ആയ്ട്ടെ
ആഹ് ആഹ് ആഹ്
പിന്നെ വൈകിട്ട് പിന്നെ ആറ് മണിക്ക് വെരത്തുള്ളൂ. വൈകിട്ട് നാലേകാലായിട്ട് വന്നിട്ട് നാലര തൊ ട്ട് പള്ളി മദ്രസ ഉണ്ട്.
ആഹ്.
ഇന്നിപ്പ ഇല്ല വ്യാഴവും വെള്ളി ഇല്ല
ആഹ് ആഹ് അല്ലാത്തൂസങ്ങൾലൊക്കെ വടെ മദ്രസയിലൊന്നും പോ പോയിട്ടില്ല പു ള്ളി മദ്രസേല് ഇതൊക്കെ കഴിഞ്ഞ്. മ് തില് ചക്കൊക്കെണ്ടാ
ച്ചാ ക്കേ ചക്ക ഒണ്ടോന്ന് ഇപ്പൊ മഴേം കൂടെ ആയോണ്ടവിട അവിട വീഴുവാ ചക്ക.
ആഹ്
ഉം മാങ്ങ സീസൺ കഴിഞ്ഞല്ലോ
ആഹ് മാങ്ങേൻ്റെ സീസൺ കഴിഞ്ഞു. ഇപ്പ ചക്കയാണല്ലാ.
ഇപ്പൊ ചക്കയാണ് ചക്കയാ
ആഹ്, ആഹ് ആഹ് വേറെന്തു വിശേഷം ഒക്കെ ഉച്ചക്കത്തേക്ക് സാമ്പാറ് സാമ്പാറ്, മുട്ട പൊരിച്ചത്, മീൻ പൊരിച്ചതൊക്കെണ്ട്.
ആഹാ, സാമ്പാറിനു കോംമ്പിനേഷൻ ആന്നു ലേ രാവിലെ തോന്നിയതാ പിന്നെ ഞാൻ മറന്നു പോകും മുട്ട പൊരിച്ചോണ്ട് വരാൻ
അല്ലെങ്കിൽ മറ്റേ ഉണക്കമീനോ?. പൊരിച്ചമീൻ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഞാൻ മറന്നു പോയി പക്ഷെ സാമ്പാറിന്റെ കോമ്പിനേഷൻ ഒന്നുകിൽ മുട്ട വറുത്തതോ അല്ലെങ്കിൽ ഉണക്ക
ആഹ് മീനോന്തങ്കിലും ആണ്, അത് തന്നെ
ആണ്, ഉം
മീനൊക്കെ അവിടെ ട്രോളിംഗ് ഒക്കെ ഉണ്ടോ മീനക്കെ കിട്ടുവോപ്പ
ഇപ്പ ഇല്ല കുറവാന്ന്.
ആഹ് ഇപ്പൊ ട്രോളിങ്ങിന്റെ സമയ ആണല്ലോ?.
എന്നാ മറ്റേ നാത്തുവിന്റെ ഹസ്ബൻ്റിന് മീൻ കച്ചോടാണു, ഞാനെ കട്ടാക്കിട്ട് ഒന്നുകൂടെ വിളിക്കാടാ
ആഹ് ഓക്കേ ഓക്കെ